ഹലോ കേക്കാം പറഞ്ഞോ
ഓക്കെ ഓക്കേ ഹേം നമ്മക്ക് ചൈൽഡ്ഹുഡിനെ പറ്റി സംസാരിക്കാം കുട്ടിക്കാലം
ഓ ഓക്കെ
ഓക്കെ ഏ ചൈൽഡ്ഹുഡെന്ന് പറഞ്ഞോരു സംഭവം ഏ എല്ലാവർക്കും പലതരത്തിലായിരിക്കും കിട്ടുന്നത് അതുകൊണ്ട് നമ്മക്ക് പല എ അ പേഴ്സണൽ കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യണ്ട പക്ഷെ ഇന്നാലും നമ്മക്ക് ഇങ്ങനെ ഏ ഇപ്പൊ നമ്മുക്ക് ഇത്രയും വയസ്സായി അപ്പം ഇപ്പോഴത്തെ കുട്ടികളുടെ കുട്ടിക്കാലവും നമ്മളുടെ കുട്ടി കുട്ടി കാലവും തമ്മിലുള്ളൊരു എന്താ ഒരു കമ്പാരിസൺ എ കോൺവെർസേഷൻ പോലെയക്കാം എന്ത് പറയുന്നു ഓക്കേ അല്ലേ
കൊ ഓക്കെ ഓക്കെ
നമ്മടെ നമ്മടെ ചെറു പ്രായത്തിൽ നമ്മൾ ഏ അരിയും കൂട്ടാനും കളിക്കും ഏ സാറ്റ് കളിക്കും ഏ ഇല്ലെങ്കിൽ ഏ ടീച്ചറും കുട്ടിയും കളിക്കും ഏ ഡോക്ടറും പേഷ്യന്റും കളിക്കും അങ്ങനെ അങ്ങനെ ഈ നമ്മൾ വല്ലിയവര് ചെയ്യുന്ന എല്ലാ സംഭവങ്ങളും ഇങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യാന്നുള്ളൊരു സ്വഭാവം നമ്മടെ കുട്ടിക്കാലത്ത് നമ്മൾ ഒരുപാട് കാണിച്ചിട്ടുണ്ട് ഏ പക്ഷെ ഇപ്പോഴത്തെ കുട്ടി ഇപ്പോഴത്തെ ന്നത്തെ കാലഘട്ടത്തിലെ കുട്ടികള് അവര് അവര് അവരുടെ എന്താ പറയാ അവരുടെ വേ ഓഫ് ലൈഫ് തന്നെ ആ ഒരു പീരയഡ് ഓഫ് ടൈം തന്നെ ഡിഫ്രെന്റ് ആവാണ് ഇന്നലെ എന്റെ ഒരു സുഹൃത്തിനോട് സംസാരിച്ചപ്പം അവള് പറയുകയായിരുന്നു ആ ട്രെയിൻയാ ത്രയ്ക്കിടെ ഒരു ഒന്നര വയസ്സുള്ള ഒരു കുട്ടി അ ആ ഫോൺ കണ്ടൊണ്ടിരിക്ക്യാണ് പെട്ടെന്ന് അഡ്വെർടൈസ്മെന്റ് വന്നു ഫോണില് അങ്ങനെ ഈ അഡ്വർടൈസ്മെന്റ് വന്ന സമയത്ത് ഈ കുട്ട് കുട്ടി പെട്ടന്ന് ഷിവർയ്യാൻ തൊടങ്ങി കുട്ടി പെട്ടെന്ന് അലയ്ക്കാൻ തൊടങ്ങി ആ ഈ എന്ത അഡ്വർടൈസ്മെന്റ് മാറാത്തെ അതായത് ആ ഒരഡ്വർ ടൈസ്‌മെന്റ് പാസ് ചെയ്യാനുള്ള ഒരു അത് കണ്ടിരിക്കാനുള്ള ഒരു പേഷ്യൻസ് ആ കുട്ടിക്ക് കിട്ടുന്നില്ല. അവരുടെ അവരുടെ കു ട്ടിക്കാലം മൊതലേ അവരുടെ കയ്യിൽ ഒരു ഗാഡ്ജറ്റ് കൈലൊണ്ട് അപ്പം അവര് ഭയങ്കര ഡിജിറ്റലി ഇൻവോൾവ്ഡ് ആണ് നമ്മൾടെ കാലഘട്ടത്തിലമ്മ അങ്ങനെ അല്ലാര്ന്നല്ലോ. എനിക്ക് തോന്നുന്നു എന്റെ സമയത്തൊക്കെ വീട്ടില് സ്മാർട്ട് ഫോൺ കൂടി ഇല്ലാരുന്നു ഒരു ഒരു കമ്പ്യൂട്ടർ പോലും ഇല്ലാരുന്നു അപ്പം എനിക്ക് ഡിജിറ്റൽ വേൾഡുവായിട്ടൊള്ളെ ഇന്ററാക്ഷൻ വളരേ കുറവായിരുന്നു കൂടിപ്പോയാൽ കാണുന്നത് ഞാൻ ടി വി ആയിരുന്നു അപ്പം അപ്പം നമ്മള് ഇങ്ങനെ കുറച്ച് സ്കെയറിയല്ലേ ഇപ്പഴത്തെ ഇപ്പഴത്തെ പിള്ളേരുടെ കുട്ടിക്കാലം കാണുമ്പം, അതായത് എല്ലാവരും എപ്പോഴും ഫോണില് എന്തെങ്കിലുമൊക്കെ കാര്യം വല്ല്യ വല്ല്യ കാ ഇപ്പ നമുക്ക് എന്താച്ചാല് വീഡിയോസിനകത്തൊക്കെ പത്തും പതിനൊന്നും വയസ്സുള്ള പിള്ളേരൊക്കെ വലിയ എന്തോ വിഷയങ്ങളങ്ങ് ഭയങ്കര ആധികാരകമായിട്ട് സംസാരിക്കുന്ന കുട്ടികളെ നമ്മള് കാണുന്നുണ്ടല്ലോ അപ്പം അവരുടെ ആ ഒരു എന്താ ഒരു ഇന്നസെന്റ് പീരീഡ് ഓഫ് ടൈമും അവര് മിസ് ചെയ്യല്ലേ അത് അതൊക്കെ എങ്ങനെയാ അതിനെ പറ്റീക്കെ എന്താ പറയാനുള്ളത്?
ശരിക്കും പറണ്ണാ ആ എന്റെ ചൈൽഡ്ഹുഡിൽ ഞാൻ അധികം ഈ പറഞ്ഞ കളികളൊന്നും കളിച്ച് വളർന്ന ഒരാളല്ല. ഒരുപാട് മണ്ണിലെറങ്ങി കളിക്കുവോ ഒരുപാട് അങ്ങനത്തെ കളികളൊ ഞൻ കളിച്ചിട്ടില്ല, ഞാന് വളർന്ന് വന്നത് എനിക്കത് ഒരു മുതിർന്ന സഹോദരി ഉണ്ട് എന്റെ അമ്മൂമ്മയൊണ്ട് അപ്പം ഞാൻ കുറച്ച് ഇവർടെ ഒരു ഏ ഡെയിലി റുട്ടീനുകളുടെ ഭാഗമായിട്ടാണ് എന്റെ കളികളും പൊക്കൊണ്ടിരുന്നെ അതായത് ഇപ്പ എന്റെ സഹോദരി കാണുന്ന വലിയ വലിയ ടി വി ഷോസ് ആയിരിക്കും, ഞാനും അത് കണ്ടു, ആ അമ്മൂമ്മേടെ ജോലികളിൽ കൂടെ ഇങ്ങനെ നിക്കും അതൊക്കെ ചെയ്യും കൊറച്ചൊന്ന് വലുതായി കഴിഞ്ഞിട്ട് ആണ് എനിക്ക് തോന്നുന്നു ഞാന് കുറ്റിയും കോലും കളിച്ചിട്ടുണ്ട് സാറ്റ് സാറ്റ് കളിച്ചിട്ടുണ്ട് പക്ഷെ പക്ഷെ അതൊക്കെ ആ കൊറച്ചൊരു ഇച്ചിരി വലുതായി കഴിഞ്ഞ് പക്ഷെ ഞാൻ ചെറുപ്പത്തിൽ അങ്ങനെ, ഒന്നാമത് അമ്മ കൂടെ ഒണ്ടായിരുന്നില്ല, ദൂരെ ആയിരുന്നു ജോലി ചെയ്തൊണ്ടിരുന്നത് അതുകൊണ്ട്ന്നെ ഇച്ചിരി കുറച്ചൊന്ന് പ്രൊട്ടക്റ്റീവായിട്ടാണ് എന്നെ വളർത്തിയത്. പക്ഷെ ഇതില് വേറൊരു തരും ന്ന് പറ പറഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഏ ഇപ്പോഴത്തെ ഒരു ജനറേഷനെ പോലെ തന്നെ അല്ല പക്ഷെ കൊറച്ച് അതുപോലെയാണ് ഞാനും വളർന്നത് അതായത് എനിക്ക് നാലാം ക്ലാസ് മുതലേ എനിക്ക് ഈ ഇങ്ങൻത്തെ മൊബൈൽ ഫോൺ കമ്പ്യൂട്ടറിലൂടൊക്കെ എനിക്ക് ഏ ആക്സസ് ഒണ്ടായിരുന്നു അപ്പം ഞാൻ ഇതൊക്കെ യൂസ് ചെയ് ഇതാണ് വളർന്നത് ആ പക്ഷെ ആ സമയത്ത് ഈ പറയുന്ന പോലെ അറ്റ അറ്റൻഷൻ സ്പാനിനെ ബാധിക്കുന്ന പോൽത്തെ ആപ്പുകളൊന്നും ഉണ്ടായിരുന്നില്ല ടിക്ടോക്ക് ഇൻസ്റ്റഗ്രാം റീൽസ് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ എനിക്ക് ഞാൻ ഭയങ്കരമായിട്ട് ഫോൺ യൂസ് ചെയ്യുന്ന ഒരാളായിരുന്നു ആ ഫോൺ ഇടക്ക് ഫോൺ മാറ്റി വെക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഒരു രണ്ട്‌ രണ്ടു ദിവസവൊക്കെ കരയും പിന്നെ കൊഴപ്പയില്ല പിന്നെങ്ങ് യൂസ്ഡ് പക്ഷെ പിന്നെയും ഫോൺ ഞാൻ എങ്ങനെങ്കിലും ഫോൺ എടുക്കും കളിക്കും അങ്ങനെ തന്നെ ആയിരുന്നു പക്ഷെ പക്ഷെ അതി അറ്റൻഷൻ സ്പാനിനെ എന്തോരം ബാധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷെ എനിക്ക് തോന്നിയ ഒരു അതിൽ നിന്ന് തോന്നിയ ഒരു പോസിറ്റീവ്ന്ന് പറയുന്നത് ഏ ഞാൻ ഭയങ്കര എക്സ് എ്പ്ലോറേറ്റീവ്ണ് ഫോൺ കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് എന്ത് കിട്ടിയാലും കാരണം അന്നത്തെ കാലത്ത് ഭയങ്കര അന്നത്തെ കാലത്ത് അങ്ങനെ ഇന്റർനെറ്റ് ഒന്നും ഫോണിൽ ഉണ്ടായിരുന്നില്ല പക്ഷെ എന്നാലും എല്ലാ കാലത്തും വന്നിരുന്ന എല്ലാ ആപ്പുകളും എല്ലാ ഫോണൊ മത്തത്തിൽ ഭയങ്കരമായിട്ട് എന്ത് ഒന്നും ക്ലിക്ക് ചെയ്ത് നോക്കാൻ എനിക്കരു പേടിയില്ല ഇപ്പോഴും എ എല്ലാം നോക്കുന്നു എക്സ്പ്ലോർ ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഇപ്പ എനിക്ക് മനസ്സിലായത് ഈ ഒരു ഡിജിറ്റൽ എറയിൽ എന്നെ അത്ൊത്തിരി ഹെൽപ് ചെയ്യുന്നുണ്ട് എനിക്കിപ്പം അസൈ ണ്ട് അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ഉണ്ട് ഞാൻ സ്വന്തമായിട്ട്് പുതിയ പുതിയ ആപ്സ് കണ്ടുപിടിക്കുക പുതിയ പുതിയ എന്താണ് വെബ്സൈറ്റ്സ് കണ്ടുപിടിക്കുക സ്വന്തമായിട്ട് ഞാൻ ആ പ്രോബ്ലം സോൾവ് ചെയ്യും ഹെൽപ് ഓഫ് ഇതർ ഐ അല്ലെങ്കിൽ ഇന്റർനെറ്റ് ഞാന് ആക്ച്വലി എന്റെ കൂടെ ഉള്ളവരൊക്കെ കുറച്ചൊന്ന് അമ്മേസ്ഡ് ആവാറുള്ള അത് നീ ഇങ്ങനെ കണ്ടുപടിച്ചു ഓെ അങ്ങനെ ാനം ഉണ്ടല്ലേ ഇങ്ങനെയും ചെയ്യ കണം ഞാൻ ഫസ്റ്റ് ഫ് ഓൾ ഒരു സുഹൃത്തിനോട് ഒരു ഡൗട്ട് ചോദിക്കുന്നതിനന് മുന്നേ അല്ലെങ്കിൽ ഒരു ടീച്ചർ ആണെങ്കിലും ഒരു എൽഡറിനോട് ഡൗട്ട് ചോദിക്കുന്നതിന് മുന്നേ ഞാനത് ഇന്റർനെറ്റിലായിരിക്കും നോക്കുക എനിക്ക് ഇന്റർനെറ്റിൽ ഞാന് പറ്റുന്നത്ര എക്സ്പ്ലോർ ചെയ്ത് ഞാൻ അത് എന്തെങ്കിലും ഫിഗർ ഔട്ട് ചെയ്യും എന്നിട്ടും പറ്റുന്നില്ലെങ്കിൽ മാത്രമായിരിക്ക ഞാൻ പുറത്തൊരു മനുഷ്യനോട് അത് ചോദിക്കുക എനിക്ക് ഈ ഹെൽപ് സീക്കിംഗ എന്ന് പറയുന്നത് കുറച്ച് കുറവാാണ് ഞാൻ കൂടുതൽ ഞാൻ ഹെൽപ് സീക്ക് ചെയ്യുന്നത് അവിടുന്നായിരിക്കും
അപ്പൊ ആഹ ആഹ പറഞ്ഞോളൂ
് സൈഡ് ഞാൻ പറഞ്ഞ അതാണ് എനിക്ക് കുറെേ കാര്യങ്ങൾ എനിക്ക് അങ്ങനെ ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റാറുണ്ട് കുറെേ ഞാന് ഇന്റർനെറ്റന്ന് എനിക്ക് കുറ ഹെൽപ്പ് കിട്ടാറുണ്ട് ഡെയിലി ലൈഫ് പ്രോബ്ലംസിന് പക്ഷെ അതല്ലാതെ ഇപ്പൊ എൻന്റെ ഇന്റർനെറ്റ് ചെറുപ്പം തൊട്ടികൾ യൂസ് ചെയ്ത്ന്നെ വേറെ ഏതെങ്കിലും രീതിയിൽ ബാധിച്ചിട്ടുണ്ടോന്ന് ചോദിച്ചാ ഇല്ല എന്നാണ് ലൈക്ക് ഒരു സർഫസിൽ പുറത്ത് ഇല്ലെന്നേ ഞാൻ പറയത്തുള്ളൂ കാരണം എന്റെ സോഷ്യൽ സ്കിൽസിനെ ഒന്നും അത് ബാധിച്ചിട്ടില്ല പിന്നെ വേറൊരു കാര്യംന്ന് പറയുന്നത് ന എത്രയൊക്കെ ഇപ്പോ ഫോൺ യൂസ് ചെയ്തന്ന് പറഞ്ഞാലും പുറത്തും നമുക്ക് ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു എന്നും സ്കൂളിൽ പോവ അല്ലാത്ത ഇപ്പം റിലീജിയൻ റിലീജിയസ് സ്കൂൾസിൽ പോവ അങ്ങനെ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ കുട്ടികൾക്ക്ത് കുറവാണെന്ന് തോന്നുന്നു പിന്നെ ഇപ്പോഴത്തെ കുട്ടികളിൽ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം വളരെ ചെറുതിലെ അവരിതുായിട്ട് എക്സ്പോസ്ഡ് ആണ് എനിക്ക് തോന്നുന്നത് എ ഞാൻ എനിക്ക്തൊക്കെ ഞാൻ പറഞ്ഞ ഫോർത്ത് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ അതൊരു നയൻസ് നയൻ വല്ല ആയിരിക്കും നയൻ ഇയേർസ് ടെൻ ഇയേഴ്സ് ആയിരിക്കും പക്ഷെ ഇപ്പഴത്തെ കുട്ടികൾക്ക് എനിക്ക് തോന്ന ഒരു വയസ് രണ്ട വയസാവുമ്പോഴേ അവര് കഥ കൊടുക്കുവാണ് ചെറുതിലെ ഒത്തിരി സ്കിൽസ് അവർക്ക് ആവുന്നില്ല പിന്നെ ഈ ആ അതൊരു പ്രശ്നമാണ് ഒന്നാമത്തെ കാര്യം പിന്നത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഈ കൈൻഡ് ഓഫ് ദ തിങ്സ് ഡ വാച്ച് അവര് കാണുന്ന റീൽസ് ആയിക്കോട്ടെ അതിപ്പം അവരെ മാത്രമല്ല നമ്മളെയും ബാധിക്കുന്നുണ്ട് എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരെയ അത് ബാധിക്കുന്നുണ്ട് ഈ ബരീ ഭയങ്കര ഷോർട്ടായിട്ടുള്ള വീഡിയോസ് അത ആർക്കും നല്ലതല്ല അവർക്ക് പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾക്ക് പ്രത്യേകിച്ച് അത് തീരയും നല്ലതല്ല പക്ഷെ എനിക്ക് തോന്നുന്നു ആ ആപ്സ് അവർ ഉപയോഗിക്കുന്ന കാര്യങ്ങളൾ ഫോണിൽ ഇപ്പോൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളും കൂടെ അതിനൊരു ഭാഗമാണ് പണ്ട് ഇപ്പൊ നമുക്കൊരു ഫോൺ കിട്ടിയാൽ പോലും അതിന് നമുക്ക്
ആ ഉം പറഞ്ഞോളെ പറഞ്ഞ
ആ അതില് പണ്ട ഇപ്പോ ഒരു ഫോൺ കിട്ടിയാ പോല അതില് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങള് ലിമിറ്റഡ ആയിരുന്നു പക്ഷെ ഇപ്പ അങ്ങനെയല്ല ഇപ്പം കൂടുതലും കുട്ടികൾ ആക്സ ചെയ്യുന്നത് ഇങ്ങനത്തെ ഷോർട്ട് സ്പാൻ വീഡിയോസ് ഒക്കെ ആയതുകൊണ്ട് അവർ അറ്റൻഷൻ സ്പാനും പിന്നെ ഐ ഹെൽത്തിനെൊക്കെ അത് ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട് പിന്നെ പക്ഷെ വേറൊരു കാര്യംന്ന് പറയുന്നത് ഈ ഇപ്പോഴത്തെ കാലത്ത് അത് ഒരു അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന കാര്യവും അല്ല ഇപ്പം ഇത് ഡിജിറ്റൽ എറെയാണ് അപ്പം ഇക്ക് ആ ഒരു സ്കിൽസും ഏ പറഞ്ഞിട്ട വേണ്ട അ അതെ അത് അത്യാവശ്യമാണ് പക്ഷെ അതിനൊരു ബാലൻസും ആവശ്യമാണ് പേരൻറ്സ് പേരൻറ്സ് അതിനൊരു എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടതും ആവശ്യമാണ് എപ്പോഴാണ് അതിന ആക്സിമ അതായത് ഇപ്പോ ഒരു വയസ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അത് ഏത് പ്രായത്തിലാണ് അവരെ അതുായിട്ട് എക്സ്പോസ്ഡ് ആക്കി കൊണ്ടുവരേണ്ടത് അത് എത്ര നേരമാണ് ഒരു ദിവസം എക്സ്പോസ്ഡ് ആക്കിയാൽ ഓക്കെ ആവുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പിന്നെ ഈ പേരന്റ് കൺട്രോൾസ് പോലത്തെ കാര്യങ്ങളെല്ലാം കുറച്ച് കൂടേ പേരൻസിന് ഒരു എജ്യൂക്കേഷൻ കൊടുക്കണം പിന്നീട് ചോദിച്ച ഒരു ചോദ്യംന്ന് പറഞ്ഞാൽ ഇതായിരുന്നു ഈ കുറച്ച് നേരത്തെ മെച്ചോർഡ് ആവുന്ന പോലെ പക്ഷെ അതെനിക്ക് പറയാനുള്ളത് അതെനിക്ക് തോന്നുന്നു എല്ലാരും എഫക്ട് ആവുന്ന ഒരു കാര്യണ് ഞാൻ പറയുന്നത് ഇപ്പം ആ ഇപ്പോഴത്തെ കുട്ടികള് പതിനൊന്ന് വയസ്സില് ഒരു ഇരുപത് വയസ്സുള്ള ആൾക്കാരെ പോലെ പെരുമാറുന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഇരുപത ഇരുപത്തൊന്നും ഇരുപത്തിരണ്ടും വയസ്സുള്ള കുട്ടികൾ കുട്ടികളല്ല അഡൾട്ടസ് യങ് അഡൾസ് പക്ഷെ ഈ ഇരുപതോ ഇരുപത്തൊന്ന് വയസ്സുള്ളവരും പണ്ടത്തെ കാലത്ത് ഹ പണ്ടത്തെ കാലത്ത് ഇരുപതോ ഇരുപത്തൊന്ന വയസ്സുള്ളവരെ പോലെ അല്ല പെരുമാറുന്നത് പണ്ടത്തെ കാലത്ത് എനിക്ക് തോന്നും ഒരു ഇരുപത് ടു ഇരുപത്തഞ്ച് അല്ലെങ്കിൽ ഒരു ഇരുപത്തി ആറ് വയസ് വരെ ചിലരൊക്കെ മുപ്പത് വയസ് വരെയും വലിയ ലൈഫിനെ പറ്റി വലിയ സീരിയസ് ആവാതെ വലിയതായിട്ടുള്ള ഒരു ഫിനാൻഷ്യലി ഏൺ ചെയ്യുന്ന ഒരു രീതിൽല്ലാതെ എക്സ്പ്ലോർ ചെയ്ത് നടന്നവരുണ്ട് കാലം മാറുന്നതിനനുസ നുസരിച്ച് ഇങ്ങനെ ഒരു വ്യത്യാസം വരുന്നുണ്ട് അത് നമ്മളിലും അതായത് യങ് അഡൾസിലും കാണാനുണ്ട് ഇപ്പം നമ്മുടെ തന്നെ കുടുംബത്തില്നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ നാല്പതും അമ്പതും വയസ്സുള്ളവരോട് ഇരുപത് വയസില് നിങ്ങൾ എന്താ ചെയ്തന്ന് ചോദിച്ചാല് അവര് പ്രത്യേകിച്ച ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല ഇരുപത്തഞ്ചു വയസ്സില് നിങ്ങൾക്ക് ഇപ്പ ഇപ്പൊ അവര് ചെയ്യുന്ന ജോലിയെ പറ്റി ചിലപ്പോ അവർ ആ ഇരുപത്തഞ്ചു വയസ്സെപ്പോലും ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല ചില ആൾക്കാാര് ഞാൻ പറയുന്നത് ഒരു മെജോറിറ്റി ഓഫ് ആൾക്ക പക്ഷെ എല്ലാ ജനറേഷനിലും എക്സ്ട്രാ ഓർഡിനറി ആയിട്ട ുള്ള ആൾക്കാർ ഉണ്ടായിരുന്നു പണ്ടത്തെ ജനറേഷനിലും കുറച്ച മുന്നേ കാര്യങ്ങളുമായിട്ട് എക്സ്പോസ്ഡ് ആയി കുറച്ച മുന്നേ എഡ്യൂക്കേഷൻ വൈസ് ആയാലും ജോബ് വൈസ് ആയാലും ഒക്കെ മുന്നോട്ട് പോയവരുണ്ട് പക്ഷെ എന്നും എല്ലാം ഒരു മെജോറിറ്റി അങ്ങനെ അല്ലായിരുന്നു ഇപ്പം നമ്മൾ ഇരുപൊന്ന് വയ ചിന്തിന്ന ഇപ്പോ ഹെൽത്ത് വൈസ് ആയാലും എറെ ശരീരം എനിക്ക് വണ്ണം കുറക്കണം എനിക്ക് ഹെൽത്തി ആയിട്ട് ഫുഡ് കഴിക്കണം എനിക്ക് ഹെൽത്തി ചോയ്സസ് എടുക്കണം എന്നൊന്നും ഉള്ളത് എനിക്ക് തോന്നുന്നില്ല ഒരു ഇരുപത് വർഷം മുന്നേ നമ്മുടെ പ്രായത്തിലുള്ള ഒരു ചിന്തി ചിന്തിച്ചിട്ടുണ്ടാാവുന്നു അപ്പൊ ഞാൻ പറയുന്നത് ഈ ഒരു മെച്യൂരിറ്റി ഒരു ഇന്നസെൻസ് അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് നഷ്ടപ്പെടുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു ഒരു ഒരു സൈക്കിള് പോലെ എല്ലാ ജനറേഷനിലും സംഭവിക്കുന്നുണ്ട് കുറച്ച് നേരത്തെ നേരത്തെ സംഭവിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അത ഈ നമ്മള് എക്സ്പോസ്
ഓക്കേ നമ്മളുടെ സമയം അതിക്രമിച്ചിരിക്കുന്നു താങ്ക് യു
ഓക്കേ താങ്ക് യു